ആ
ആ എന്തൊ ആ ണ്ട് കേൾക്ക്ണ്ട് എന്തൊക്കെണ്ട് വിശേഷങ്ങള്
സുഖം കുഴപ്പൊ
ആ പിന്നെന്താ ചായ കുടിച്ചാ
ഓ ചായ കുടിച്ചിരിക്ക
അതെ മ് മഴൊക്കെണ്ടോ അവിട്ക്ക്
ആ മഴെണ്ട് ഇന്ന് ഇന്ന് മഴന്നെയിന്
അതന്നെ മഴ തന്നെയണല്ലേ ഉം ആ ഇവിടെ കൊറച്ച് കൊറവുണ്ട് ഇവിടക്കങ്ങനെ മഴ രാ വിലെണ്ടാരുന്നുട്ടോ പുലർ ച്ച പിന്നെ രാത്രി ഉണ്ടായിരുന്നു പകല് പിന്നെ അങ്ങനെ മഴണ്ടായി ട്ടില്ല
ആ
ഉം വെയിലും ഇല്ല അങ്ങനത്തെ ഒരന്തരീക്ഷം ഉം
ഇവിടെ മഴന്നെയാണ് ഇന്നൊക്കെ നല്ല മഴയന്നേ നി
കുട്ടികളൊക്കെ സ്കൂളി പോന്ന്ന്നാ
ആ വന്ന് ഒക്കെ ഓരോര്ത്തരു ടി വി കാണ് ചെറുത് മോള് കളി മേല് കഴ്ക്കണ്ട്
ഉം ഉം എത്ര മക്കളാണ്
രണ്ടാള്
ആ പഠിക്കുന്നവരാണ് രണ്ടാളും
ആ ഒരാള് ഏഴിലും ഒരാള് എട്ടിലും
ഉം ഉ പിന്നെന്താ സ്പെ ഷലിണ്ടാക്കിയത്
എപ്പള് വൈകുന്നേരള്ളത്
ഉം ഉം ഉച്ചക്ക്
ഉച്ചക്ക് സാമ്പാറും ബീഫുവേനി
ഉം
യം വൈകുന്നേരം ഒന്നും ഉണ്ടാക്കിട്ടൊന്നും ഇല്ല വൈകുന്നേരം ഞാൻ പായസം ഉണ്ടാക്കണം പിന്നെന്തോ ഒരു മടിയോന്നി ഇവിടെ അവിടെ ഇര്ന്ന്
അപ്പൊ കുട്ടികൾക്ക് എന്താ കൊടുക്ക
വൈകുന്നേരം സ്കൂളിട്ട് വന്നാരെ ഇപ്പൊര് ചായ കുടിച്ച് ബേക്കറി ഇണ്ടേനി പിന്നെ അവിലും ഇതൊക്കെണ്ടേനി അപ്പൊ പിന്നെ അതൊക്കെ
ചെല കുട്ടികൾക്ക് ബേക്കറി ഒന്നും ഇഷ്ടണ്ടാവൂല്ല
ബേക്കറി ഞാൻ വാങ്ങലില്ല
വാങ്ങാറില്ല്യ
ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കല ഇന്ന് പിന്നെ ഇങ്ങനെ കൊറച്ച് തെര്ക്കിലായി പോയി
ആ ഞാനും അങ്ങനെ തന്നെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലൊക്കെ ചെറിയ സംഭവങ്ങള്ണ്ടോ നോക്കീട്ട് അത് ഇണ്ടാക്കും അല്ലാണ്ട് ഞാനങ്ങനെ ബേക്കറി സാനങ്ങളൊന്നും മേടിച്ചു വെക്കേ ഇല്ല
ആഹാ
അങ്ങനേണ് നല്ലതൊന്നും അല്ല ബേക്കറി സാനങ്ങള്
ആ ഞാൻ പഴോ അങ്ങനെന്തേലും ഉം ഉ നേന്ത്രപ്പഴം വാങ്ങിയിട്ട് പുഴുങ്ങേ വാട്ടേ അല്ലേൽ അയിനോടെന്തെങ്കിലും
ആ അതായിട്ട് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും അതന്നെ
ക്കറ് കുക്കറപ്പോ
അല്ലെങ്കി അപ്പം അട എല ഏലേല് വാട എലയില് പരത്തിട്ടുള്ള അട ആ അല്ലെങ്കി മുട്ടപ്പണ്ടാക്കും അങ്ങനെന്തെങ്കിലൊക്കെണ്ടാക്കും
ആ
ഉം
ഞാനങ്ങനെന്നെ എന്തെങ്കിലൊക്കെ ചെയ്യും കുട്ട്യാള് സ്കൂൾ ട്ട് വരുമ്പോൽക്കൊര്
രണ്ട് കുട്ടികളാ അല്ലേ ഉം വീട്ടിലാര ക്കെണ്ട് ഒറ്റക്കാണ് കുട്ട്യോളും ഉം ഉമ്മ ണ്ടാ
ഇല്ല ഇല്ല ഇല്ല ഞങ്ങൾ സ്വന്തം വീടെടുത്ത് പോയി
അതെ ഉം ഉം ഹസ്ബന്റ് നാട്ടിലെന്നേണ് ല്ല ഉം ഉം പിന്നെന്താ യാത്രകളൊക്കെ ഇഷ്ടണ്ടാ യാത്രൊക്കെ പോവാറുണ്ടാ
ആ പോവല്ണ്ട് ഞങ്ങള് ഫാമിലി ആയിട്ട് യാത്രൊക്കെ പോവല്ണ്ട്
ഉം എങ്ങനെ ഇവിടെ വല്ല്യ അതിരപ്പള്ളി വാഴച്ചാൽ അങ്ങനെള്ള
ആ ഒക്കെ പോയീണ് ഞങ്ങടെ ഇന്റെ ഉമ്മൻ്റെ വീട്ടിന്ന് ഞങ്ങളെല്ലാരും കൂടെ ഫാമിലി ട്രിപ്പ്ബസ്സ് വിളിച്ചിട്ട് ഞങ്ങളെല്ലാരും ടീം പോവല്ണ്ട് ഹസ്ബന്റിന്റെ വീട്ട്ന്ന് ഇപ്പൊ കൊർച്ച് മുന്നേ ഊട്ടി പോയി എല്ലാരും കൂടെ
ആ ആ
ക്കെ പോവല്ണ്ട് എറണാകുളം ലു ഒക്കെ പോയിണ്
ഉം ഉം പിന്നെന്താ ഡ്രൈവിംഗ് ഒക്കെ അറിയോ
ഡ്രൈവിംഗ് അറിയൂല ഡ്രൈവിംഗ് െങ്ങപഠിച്ചോണ്ട്ന്നീനി പിന്നെ ഇൻക്കൊര് മടി മടുപ്പ്
ന്നാ ശരി ഉം
വടെ അവിടി വേദന വടി വേദന
ഉം ഉം
എത്രായിട്ടും ട്ട് പഠി
ഉം പഠിക്കണ സമയത്തേരുന്നോ കല്യാണം
ആഹ് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോ കല്യായാ ഞ്ഞ് ണ്
കല്യാണംല്ലേ ഉം അഹ് ശരി പിന്നെ എന്താ വീടിന്റെ അടുത്ത് തോ തോടോ പോഴേ
ആ ഇല്ലല്ല അതൊന്നുല്ല അടുത്തൊന്നുല്ല
കടല് ഒന്നുംല്ലല്ലേ
ഇല്ല ഇല്ല കുറസ് ദൂരൊക്കെ അങ്ങന് ത്തെ തൊന്നുല്ല വെള്ളം കേറുന്ന പ്രശ്
ഉം മാർക്കറ്റൊക്കെ അട്ത്ത്ണ്ടോ
ആ ആ അതൊക്കെ അട്ത്ത്ണ്ട്
ഉം വീട് പിന്നെ എന്താണ് ടൗണിലൊക്കെ ആവുംല്ലേ
ആ പറ്റ ടൗണ്ല് അല്ലാന്നും ന്നാല്ലൊരു ഗ്രാമ ഗ്രാമപ്രദേശാ
അങ്ങനെ ന്നെ ല്ലേ ഉം വീട്ടില് ചക്ക മാങ്ങ
ആ അതൊക്കെണ്ട് അയിനൊന്നൊരു ബുദ്ധിമുട്ടുല്ല
അതെ ല്ലേ ഉം
എലാ സാധനങ്ങളും ഉണ്ട് കിട്ട് ണോട്
പിന്നെന്താ വേറെന്താ വിശേഷങ്ങള്
വെറന്താ അ
ഉം ശ
വിശേഷം ഒന്നുല്ല
ഉച്ചക്കത്തെ ഭക്ഷണം തന്നെല്ലേ
അത്ണ്ട് ചെലപ്പോ ഒരു കമ്മിയൊക്കെ ആയല് ഞാന് വെറെ ന്തെങ്കിലും ഉണ്ടാക്കും
അ അ കിണറും വെള്ളമൊക്കെ ഇണ്ടാ മറ്റേ വെള്ളത്തിനും വശ ഉ പൈപ്പ് വെള്ളാണ് കോയിൽ വെള്ള
ക്കണ്ട് കിണർ വെള്ള ഉണ്ട് വൈപ്പ് വള്ള ഉണ്ട് പിന്നെ വേനല ആവുമ്പള്ളേ കുറച്ച് ശ്രീക്കണം കെണറിലെ വെള്ളം
ഉം കൃഷികളൊക്കെ ഇണ്ട വീട്ടില് കൃഷികളൊക്കെ നടത്തണ്ട്
ആ അതൊണ്ട് ചെറിയ തോതിലൊക്കെ അതുണ്ട്
ആ ആ നമ്മൾ വെള്ളരി വെള്ളരി കയപ്പക്ക നമ്മളെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് നമ്മള് പച്ചക്കറ ആക്ക വെണ്ടക്ക കൈപ്പക്ക പയറ് അങ്ങനെയുള്ളതൊക്കെ വീട് കൃഷി ആഹ കൃഷി ഉണ്ടാക്കൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ
ആഹ് കൊറച്ച് സ്ഥലംണ്ട് വെക്കിൽ അപ്പൊ പിന്നെ മത്തനുണ്ട് ഇനി മത്തനും മഴായിട്ട് കായ് കായ്ക്കണില്ല അ ഇല ഇല മറച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കും ഇതാക്കും
അ അ വാർപ്പിൻ ഉണ്ടാക്കുമ്പോ വാർപ്പിന്റെ മേലൊക്കെ പടർത്തിയാ മതി അപ്പൊ വേക്ക ഇണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ ഒന്നും ജന്തുക്കളൊന്നും തിന്നില്ലല്ലോ ജീവികളൊന്നും തിന്നില്ലല്ലോ വർപ്പിന്റെ മേലൊക്കെ എന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നുട്ട വാർപ്പിന്റെ മേലെ പടത്ത ചെയ്ത എന്റെ വീട്ടില് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കും അതിന്റെ ഉമ്മ ഉണ്ടാക്കണം വേറെ ആരും ഉണ്ടാക്കൂല്ല എന്റെ ഉമ്മ ഇപ്പ അങ്ങനെ കൊത്തി കളക്കാനൊന്നും മയ്യ അപ്പൊ ആദ്യക്കെ നല്ലോണം ഉണ്ടാക്കിയിരുന്നു പച്ചക്കറി മളക് ചീനമളക്
ഉ അങ്ങനെ അതൊക്കെ ഇന്റെ ലും ഉണ്ട്
ആഹ ചീനമളക് ഞാൻ എനിക്ക് മുളക് ഇഷ്ടായിട്ടിപ്പ ഞാന് രണ്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാവ്ണ്ല്ല ഏത് കാലത്ത്ണ്ടാവന്നോ
അ
ഉ മ് മണ്ണ് മണ്ണൊക്കെ ആ കറിവേപ്പ് ഒകെ ക്ക് ഇ തണൂട്ട് പക്ഷെ ആ ഉണ്ടാവണില്ല എന്താ ചെയ്യാ
അത് ഒകെ ഇണ്ട് ഇന്റെ ല് അതൊക്കെ ഇഷ്ടംപോലെണ്ട് കുഴിച്ചിട്ട് ജാറു മ മരണ്ട്
അ ശെരി ചക്കയും മാങ്ങ ഒക്കെ ഇണ്ടാ
ഒക്കണ്ട് ചക്കി ആഹകെ വല്യ മരം ഒന്നല്ല ഇ പിന്നെ അടുത്തൊക്കെ ഇണ്ട് കിട്ടാണ്ട്
ആഹ ശെരി അങ്ങനെല്ല ഉ ഉ എന്റെ വീട്ടില് എല്ലാതുണ്ട് ഒന്നിനും ഒന്നിനു ക്ഷാമല്ല വെള്ളത്തിന് വെള്ളുണ്ട് ചക്ക മാങ്ങ പറങ്കി മാങ്ങ എല്ലാ സാധനങ്ങളും ഉണ്ട് കൃഷിയൊക്കെ ഉണ്ട് എല്ലാംണ്ട് നിന കിഴക്ക രാജ്യാണ് എന്റെ വീട് അപ്പൊ എന്നാ കല്യാണം കഴച്ച കൊടുത്ത ഒന്നും ഒന്നുംല്ല
വീട്ട് പോവല്ലേ
ഏ
വീട്ട് പോവല്ലേ
ആഹ വീട്ടിൽ പോവാറുണ്ട് വീട് കുറച്ച് ദൂരാണ് ഒന്നൊന്നര മണിക്കൂറോളം ക്കെ നമ്മുക്ക് യാത്ര ഉണ്ട് രണ്ട രണ്ട മണിക്കൂറോളം അടുത്തുണ്ടാവും യാത്ര
ഇപ്പം പൊതുവെ പച്ചക്കറിയൊന്നും പൊതുവേ അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ വെശ അ പിക്കാ അത് മരുന്നടിക്കാ അതൊന്നു ഉണ്ടാവില്ല
അ അതന്നെ
അതിന്റെ കൂടെ നടന്ന് മരുന്ന്ടിച്ച് എന്നെ നടക്കണം എന്നാലേന്നെ ഉണ്ടാവുള്ളു
അ അ പിന്നെന്താ സമയം നോക്കിക്കോട്ടാ
ആ
ഉഏ
അതപ്പല്ല ഉം
കുട്ടികള് നീ മദ്രസ വിട്ട്ന്നാലും ഇീ അടുത്തത് സ്കൂളീത്തെ പഠിക്കായി ആരിക്കും ലേ
ആഹ
ഓ പിന്നെ ഒരു പത്ത മണി ആകുമ്പോ കെടന്ന് ഉറങ്ങും
അ
നേ രാവിലെ ലല മത്രസ
ഞങ്ങക്ക് ഇവിടെ രാവിലെ ഞങ്ങൾക്ക് രാവിലെ ആഹ് ഞങ്ങ കാറക്ക അല്ലെ
ആഹ ശരി ആ ആ് ചില കൊടുത്ത് രാവ
ഉം വൈകുന്നേരം ആ ഒരു പേടല്ലേ രാത്രി
ആഹ ശരിയാണ്
നായ്ക്കളോ മഴയും ഒക്കെ ആയാല് പേടിയല്ലേ
ആഹ ആ രാവിലെ ആവുമ്പോ ഒരു സമാധാനംല്ലേ കുട്ടികള കൊണ്ടായി കൊടുക്കുമ്പോ ഉം
ഇനിക്ക് അറേക്കാലിന ത്രർ
അതല്ലേ ഉം ആ മദ്രസൊക്കെ അടുത്താവു അല്ലേ മദർസക്കടുത്താവ അല്ലേ ഉം ഉം
ആ കൊറച്ച്ു പോനേള്ളു
ആഹ് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്താണ് മദ്രസ ബെല്ലടിക്കണൊക്കെ കേൾക്കാം പക്ഷെ എന്റെ കുട്ട കുട്ടികളൊും മദർസഹച്ച പോകാനില്ലല്ലോ അടുത്തുള്ള കുട്ടികളൊക്കെ അയൽവാസിയുടെ കുട്ടികളൊക്കെ പോകണ്ട്ന്ത്ര വല്ലടിക്ക് നോക്കാ ആഹ ഇന്റെ കോഴ ഇന്റെ കുട്ടികളൊക്കെ പഠിക്കുകയാണ് ഒരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നത്
എന്താ പഠിക്കനേ
അവന് രണ്ടാമത്തവന് ഡിഗ്രി സെക്കന്ഡ് ഇയർ ബ കോോം സി എ ബികോം എടുത്തക്ക ഭാഫി പടനാണ് പിന്നെ ചെറിയോന് വല്ിയോന് പഠിക്കല അവഞ്ചോ പണിക്ക് പോവാണ് കടയിലാണ് ചെറിയവന് പത്താം ക്ലാസ്സിലാണ്ൊ തൊട്ടടുത്ത് വേറരു കോളേജിലാണത് തൃശ്ശൂർ ജില്ലൽ തന്നെ വേറൊരു കോളേജ് ആ മൂന്നൺകുട്ടിയള്ള എനക്ക് രണ്ടാംകുട്ടികളാ
അല്ല ഒരു മോള് ഒരു മോനും
ആഹ ആഹ അ
ആ
പെൺകുട്ടികളില്ല
ഉ ആ
ആഹ അപ്പൊ അങ്ങനെയൊക്കെ ആതന്നെ
ഏതായാലും ഒക്കെ വടച്ച
ആഹ പഠിച്ചോന തന്നെല്ലേ തരത് നമ്മൾ തരണത് പേടിക്കുക ഇത്രള്ളോ നമ്മക്ക് ഒരാളോട് പരിവും പറയാൻ പറ്റില്ലല്ലോ ഉം
ഉം
പിന്നെ ടി വി ഒക്കെ ഉണ്ടാവും അല്ലെ വീട്ടിൽ
ആ ടി വി എന്താ വച്ചാ മക്കള് ഫോണില് കളിക്കണേനെ ടി വി ഉള്ളില് സ്കൂളട്ട് വന്നാലൊക്കെ കൊറച്ച് നേരെ ടി വിമ്മല് ഇരുന്നു അലേ ഫോണ് കിട്ടണ്ടിവരും
നീ കാണാറുണ്ടാ
ഏയ്
ഉം ഉം ഉം ഉം ഹസ്ബൻറ നാട്ടിലന്നെ ജോലി
ആ നാട്ടിലാണ്
ഉം ഉ അപ്പം രാത്രിയാവുമ്പോൾ വരുംല്ലേ രാവിലെ പോയാല്
ആ
ഉം ഉം
എന്നാ പിന്നെന്താാ
ആ ആയിക്കോട്ടെന്നാ ശരിട്ടാ ഉം